കേൾക്കത്തില്ലേ
ആഹ് കേക്കാം കേക്കാം
അഹ് ആഹ് രാത്രി ഫുഡ്ന്നെ പണിയൊക്കെ കഴിഞ്ഞോ
ഇൽ അങ്ങനെ രാത്രിത്തേക്ക് പ്രത്യേകിചൊന്നും അങ്ങനെ റെഡിയാക്കത്തില്ല
ആഹ് അതെല്ലേ ആഹ് ആഹ് ആഹ് മിക്കവരും തന്നെ ഇതാ അങ്ങനെയാണല്ലോ ചെല എന്നാ ചെലവരുന്നാ അല്ലേ
കാ പൊതുവെ ഇങ്ങനാണ് എ എടുക്കുന്നത് സ് ഉം പിന്നെച് നമുക്ക് രാത്രി ചെലപ്പോ ഉച്ചക്കത്തേക്ക് ചോറ്ല്ല നമ്മള്പ്പവ്ടെങ്കിലും എന്തെലും ഫംഗ്ഷനൊക്കെ പോകുന്ന എങ്കിൽ രാത്രി മാത്രം എന്തേലൊക്കെ റെഡി ആകും
റെഡിആക്കും ആഹ് ആഹ് ആഹ്
അങ്ങനൊക്കെയാ
ആഹ് ഉണ്ണണ എപ്പഴാ കഴിക്കാ
കഴിക്കുന്നത് ആഹ് അങ്ങനെ സമയൊന്നുല്ല ഒരു എട്ട് ആഹ് അങ്ങ അതന്നെ ചേട്ടൻ ജോലി കഴിഞ്ഞൊക്ക ചേട്ട വന്ന് കഴിയുമ്പോ ഇപ്പ വന്നതേ ഉള്ളൂ ആള് ചെ ആൾ കുളിക്കുന്നുപിനീ പിന്നെ വന്ന്ട്ട് പിന്നെ കഴിക്കും എന്താരും ഇവിടെക്ക ആഹ് ഒരുമിച്ചാ ഞാനും ചേട്ടനും കുഞ്ഞുവേ ഉള്ളു
ആഹ് ആഹ് ആഹ്
മൂന്ന രൊണ്ടിരുന്നാ കഴിക്കുന്നെ
കുഞ്ഞ് വഴക്കുണ്ടാ അതേ
കുഞ്ഞ് ആള് ഇപ്പൊ യു കെ ജില് പഠിക്കുന്ന ചട്ടമ്പിത്തരം ഒക്കെ ഉണ്ട് ഇപ്പൊ ടി വി ണ്ട് അടങ്ങിപ്പ ഇരിക്ക്ന്ന് ഫോൺ അങ്ങനെ കൊടുക്കത്തില്ല ഫോൺ ആഹ് നിർബന്ധവില്ല ഫോണു വാവക് നിർബന്ധവില്ല ടി വി പിന്നെ എപ്പഴും കാണണം എന്ന് പറയും ഇച്ച് നേരൊക്കെ പി കുറച്ചു നേരൊക്കെഇരുത്തി പഠപ്പിച്ചിട്ടിപ്പ ടീ വി വെച്ച് കൊടുത്തിരിക്കുവ
ആഹ് ഇപ്പോ ഏന് പഠിപ്പിക്കാനുണ്ടോ
ഇല്ല ഇപ്പൊ സ്കൂള് തുറക്കാൻ സമയായില്ലേ ഇപ്പൊ എൽ കെ ജിയിൽ അതെല്ലാം മറന്നുപോയി
അതെ ആഹ് ആഹ് ആഹ്
ട്യൂഷന് പോന്നുണ്ട് ഇവിടെ അടുത്തെ ഒരു മണിക്കൂറത്തേക്ക് ട്യൂഷന് അപ്പ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പനി ആയത് കൊണ്ട് പോയില്ല ആള് ഇപ്പ പൊടി കുഞ്ഞുങ്ങളല്ലേ പെട്ടെന്ന് മറന്നു പോകല്ലോ
മറന്ന് പോകും അതെ അതെ
ആഹ് അപ്പ ഇവിടെ വേറെ ട്യൂഷനോക്കെ ഉണ്ട് രാവിലെ പത്തു മണി തൊട്ട് വൈകി നാല് മണി വരെ ക്കെ നമ്മള് പിന്നെ അങ്ങനൊന്നും പൊടി കുഞ്ഞുങ്ങളല്ലേ
ഒരുപാടന്നും അങ്ങനെ ഫ്രീഡം അവൾ പ കുത്തോര ഒരു മടുപ്പാകുന്നേ
പിന്നെ അതെ ഇവിടെ ഇപ്പ നമുക്ക് പ്പ രണ്ടു മാസം ഈ ലീവ് കിട്ടുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ഒന്നും സന്തോഷിക്കാനും ആഘോഷിക്കാൻ വേണ്ടിട്ടല്ലേ ഈ ലീവ് വെക്കേഷൻ കൊടുക്കുന്നത്
വെക്കേഷൻ കൊടുക്കണെ ആഹ്
ആഹ് സമയത്തും ഈ പുള്ളാരെ ഇങ്ങനെ വിട്ന നമുക്കത് വഷമാ ഇപ്പ ഇതന്നെ ഈ ഒരു മണിക്കൂർ തന്നെ വിടുന്നതിന് ഇവിടെ ചേട്ടന് ഇഷ്ടല്ല അങ്ങനെ വേണ്ട വേണ്ടാ എന്ന് പറഞ്ഞ അവൻ പറയുന്നേ തൊട്ടടുത്താ നമ്മുടെ രണ്ട് വീടിന്റെ ഇപ്പുറത്ത്
അതെ ലെ അതിനോട് എനിക്കും താല്പര്യല്ല എന്താച്ചാൽ നമ്മള് നമ്മളൊക്കെ ചെറുപ്പത്തില് എന്തായിരുന്നു ഒരു മാ സ്കൂൾ അടക്കിന്ന താമസം നോക്കിയിരിക്കും പുസ്തകം കൊണ്ട് വെച്ച് കഴിഞ്ഞാ പിന്ന സ് സ്കൂൾ തുറക്കുമ്പോഴല്ലേ പുസ്തകട്കോള്ളൂ ആഹ് ഇപ്പന്ന് പറഞ്ഞ
ഇല്ല ഇപ്പോഴന്ന് പറയുമ്പോ ഒരുപാട് പഠിക്കാനും എല്ലാം ഉണ്ട് ഇപ്പ ഈ ഇപ്പ ഈ മോനാണെങ്കി എൽ കെ ജി തന്നെ ഒരുപാടുണ്ടായിരുന് അതൊക്കെയാണെങ്കി എല്ലാം മറന്നു പോയി പഠിച്ചത്
ആഹ്
ഇപ്പ നമ്മള് പിന്നെ ഇപ്പ യു കെ ജിലോട്ട് ഇപ്പഴ ഇപ്പൊ ഞാൻ രണ്ടാഴ്ചച്ച കൊണ്ട് കിട്ടുന്നത് ട്യൂഷൻ ഇതുവരെ പോയിട്ടില്ല കഴിഞ്ഞൊരു മാസം ഫുള്ള് ആള് അടിച്ചു പൊളിച്ച് കളിച്ച് എണക്കുവാ
നടക്കുവായിരുന്നു ല്ലേ
ഇപ്പ തന്നെ ഒരു ഒരു മണിക്കൂറ് പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ അത്രയേ ഉള്ളൂ പിന്നെ അവിടെ ഇരുത്തും അങ്ങനെ നമ്മള് പറഞ് വേണ്ട ഒരു മണിക്കൂർ മതി എന്ന് പറഞ്ഞ ഇത്രയൊക്കെ മതി, അതീ കൂടുതലൊന്നും വേണ്ട.
അതെ, അതെ ശെരിയാ, ആഹ്, ആഹ് ഉം ഉം തലയിലേക്കങ്ങ് കേറാ കേറൂല എല്ലാം കൂടെ.
ആഹ്, പിന്നെ ഇപ്പം ഞാൻ ഇച്ചിരി ഇരുത്തി എഴുതിപ്പിച്ച് കഴിഞ്ഞപ്പോ കൊഴപ്പ ഇല്ലാതെക്കെ എഴുതുന്നു. ഇനിയിപ്പോ രണ്ടാഴ്ചയും കൂടെല്ലേ ഒള്ളൂ സ്കൂള് തുറക്കാനേ ഇല്ലെങ്കി അവടെ ചെല്ലുമ്പോ കുഞ്ഞുങ്ങക്ക് ബുദ്ധിമുട്ടാവൊല്ലോ. ഒന്നും അറിയാതെ ചെന്ന് കഴിഞ്ഞാ അവർക്കും ബുദ്ധിമുട്ടാണ് പഠിപ്പിയ്ക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്.
ആഹ്, സ്കൂൾനൊക്കെ ഉം പണികളൊക്കെ ഇ ഇപ്പൊ സർക്കാര് താ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ സ്കൂളും പെയിൻ്റടിച്ച് കാടൊക്കെ വെട്ടി ഇതാക്കണം ന്നൊക്കെ പറഞ് നിങ്ങൾടെ സ്കൂളിൽ അങ്ങനെയൊക്കെ നടന്നോ
ഇവിടെ മോം മറ്റേ ഈ ആ ഇ ഇംഗ്ലീഷ് മീഡി അവടാ പോന്ന അവടങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാ ഈ കാടും അങ്ങനെള്ള പ്രശ്നങ്ങളൊന്നുഇല്ല നല്ല പോലെ മെയിൻ്റെയിൻ ചെയ്തിട്ടിരിക്കുവാ. ആഹ്, അങ്ങനെ വല്യയ കുഴപ്പൊന്നുല്ല പിന്നെ ഈ മഴ പെയ് മ്പം വെള്ളം നല്ല പോലെ അവടെ കേറും. ഓട നെറഞ്ഞ് അങ്ങോട്ട് വെള്ളം കേറും.
അതേ ലെ
ആഹ്, അല്ലാതെ പി അത് മാത്രല്ല നമ്മടെ ഇവിടെ കാ കാട് കടലിന്റെ തീരവാ കടൽ കടൽപ്രദേശോ തീരപ്രദേശെ അപ്പ അതുകൊണ്ട് നമുക്ക് ഇവിട കാടും അങ്ങനൊള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ മഴയൊക്കെ വരുമ്പോഴത്തേയ്ക്കും ചെല വസ്തുക്കളൊക്ക ഉണ്ടല്ലോ ഈ അത് അവര് ഈ താമസിക്ക്യാനാരും ഇല്ലാതെ കെടക്കുന്ന അവടൊക്കെ ഈ കാടു പോലെ കിളിച്ചു കയറുമ്പോ ഈ തൊഴിലൊറപ്പ് ഉണ്ടല്ലോ തൊഴിലൊറപ്പ് അവര് ആഹ്, അത് ചെയ്യും എന്നല്ലാതെ ഇവടെ നമുക്കങ്ങനെ ഈ കാടും അങ്ങനൊന്നും ഇല്ല
ആഹ്, ആഹ് പ്പം മഴയാവുമ്പത്തേക്കും വെള്ളം കേറൂലേ അങ്ങോട്ട് ഒ ത്തിരി മഴ പെയ്യുമ്പഴത്തേക്കും
വെള്ളം നമക്ക് സാധാരണ ഓടയും കൊണ്ടെങ്കി അങ്ങനെ വെള്ളം കേറത്തില്ല. കായലിലോട്ടങ്ങൊഴുകി പോവും പക്ഷെ ഇപ്പഴേ ഇവടാ ഞങ്ങള് താമസിക്കുന്നരത്ത് ഓടയില്ല ഓട കൊറച്ച് ദൂരെയാ, അപ്പൊ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ നമ്മടെ ഇന്റർലോക്കിലോട്ട്
ആഹ്, അതേലെ പേടിയാവൂലേ അപ്പം
അങ്ങനെ വെള്ളം കേരണച്ചാ ഈ മഴ പെയ്യ
ഉം, നല്ല തോ വെല്ല്യ ഒരുപാട് മഴ പെയ്യുമ്പഴത്തേക്ക് നമുക്കൊരു പ പണ്ട് സുനാമി വന്ന ആത ആയതോണ്ട് പ്പോ ക അവ്ടോക്കെ താമസിയ്ക്കാനൊരു പേടി ഉണ്ടോ നിങ്ങക്കൊക്കെ.
അങ്ങന നമുക്ക് അങ് നമു ക്കിവിടെ ഈ സുനാമി വന്നപ്പോ നമ്മള് പേടിച്ചും അല്ലാതെ എല്ലാ വർഷം നമുക്ക് വേലിയേറ്റോംന്നും പറഞ്ഞ് കടല് കേറും, അതന്ന് പറയുമ്പോ നോർമലായിട്ട് അപ്പൊ എല്ലാരും പോവും ഇത് കടല് കേറുന്നത് കാണാനും കളിയ്ക്കാനുഒക്കെയി പക്ഷെ ആഹ് സുനാമി പക്ഷെ അന്നും ഇത്രയും നമുക്ക് ഒരുപാട് മരണം ഇവിടങ്ങളിൽ സംഭവിക്ക്യാൻ കാര്യം അങ്ങനൊരു കടലുകേറ്റമാണെന്നും പറഞ്ഞാണ് ആളുകള് പോയത് പോയെ ആണ് പക്ഷെ നിന്ന് കിഴക്കൊക്കെ ഒള്ളവര് തന്നെ ആയാല് പടിഞ്ഞാറോട്ട് കടലിന്റടുത്തോട്ട് പോയതാ അപ്പം പ്രതീക്ഷിയ്ക്കാതെ ആ കടല് കൂടിക്കൂടി വരികയും ആളുകൾക്ക് മാറാൻ ഉള്ള ഒരു സമയം കിട്ടിയില്ല അതാണ് സംഭവിച്ചത്
നിങ്ങളവിടുത്തെ അടുത്ത് തന്നെ ആയിരുന്നോ അതെയോ
ആഹ് നമ്മുടെ ഇവിടങ്ങളിൽ ഒരുപാട് പേര് മരിച്ചു നമ്മുടെ ഈ പഞ്ചായത്തിൽ
മരണങ്ങള് നമ്മുടെ കുടുംബ ഫാമിലിയിലും മരണം സംഭവിച്ചിട്ടുണ്ട് കുറെ പേര് മരിച്ചു ഉം അങ്ങനൊക്കെയൊള്ള ഉണ്ട്
ആപ്പഴും നിങ്ങളവിടെ തന്നെയായിരുന്നോ താമസിച്ചോണ്ടിരുന്നേ അതയോ വേറെ മാറിയാരുന്നോ
ഞാൻ ഞങ്ങള് ഞാൻ എന്റെ വീട്ടിലായിരുന്നു എന്ന് വെച്ചാ ഞാന് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്ന സമയത്താ ഈ സുനാമി ഉണ്ടായത് അന്ന് ഞങ്ങടെ എന്റെ വീടൊക്കെ ഫുള്ള് പോയി നമ്മക്ക് പിന്നെ വീട് വെച്ച് തന്നതാ അവര്
ആഹ് അതെല്ലേ അപ്പൊ സാധനങ്ങളെല്ലാം പോയില്ലേ
ആഹ് ഫുള്ള് പോയി അപ്പൊ പിന്നെ നമുക്ക് വല്യ ആഹ് വേ പിന്നെ ഈ വള്ളത്തിലൊക്കെ ആളുകള് വന്ന് നമ്മള് പെട്ടെന്ന് അങ്ങ് കൊണ്ട് പോയി പിന്നെ കൊറേ മാസങ്ങളൊക്കെ കഴിഞ്ഞാ തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട് വന്നതും സ്ഥലമൊക്കെ ഇങ്ങനെയായി എന്നുള്ളത് നമ്മള് കണ്ടതും അത് വരെയും നമ്മളെല്ലാം ക്യാമ്പിലാരുന്നു എല്ലാരുവേ
അതേല്ലേ
ഉം അങ്ങനെ പിന്നെ വീടൊക്കെ വെച്ച് പിന്നെ നമുക്ക് രണ്ട് മുറിയും ഹാളുവൊക്കെയുള്ള ഒരു ചെറിയൊരു വീട് അവര് വെച്ച് തന്നു പിന്നെ അതിന്റെ കൂടെ നമ്മള് പിന്നെ കുറേ അപ്പൊ ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും നമുക്കാ സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമു ട്ട് എല്ലാവർക്കും ആയി
ആഹ് ആഹ് അപ്പൊ അങ്ങനെ പോയപ്പോ നിങ്ങള് ഈ ഇത് രേഖകളൊക്കെ അങ്ങനെയൊക്കെ ഇതായില്ലേ
ആഹ് രേഖകളൊ ക്കെ ഞങ്ങ ഞങ്ങടേത് എനി എനി ഞാനന്ന് കുഞ്ഞായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി നമ്മുടെ വീ ട്ടിലെ അത് നമുക്ക് അറിയത്തില്ല അങ്ങനെ എല്ലാം ഞാൻ നാലിലോ അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരു സമയവാ പക്ഷേ എന്തോ പക്ഷെ എല്ലാവർക്കും ഈ അവരുടെ സ്വർണങ്ങളായാലും പൈ സ ആയാലും അതൊന്നും എടുക്കാനൊന്നും പറ്റീട്ടില്ലല്ലോ ഫുള്ള് എല്ലാം പോയി ഉം ഒരുപാട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ പ്പോഴത്തേക്കും പയ്യെ പയ്യെ എല്ലാവർക്കും വീട് വെച്ച് പിന്നെ കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാരും ആ വല്ല്യ വല്ല്യ വീടുകളൊക്കെ ആയിരുന്നു എല്ലാരുടെയും പോയതൊക്കെയേ പിന്നെ ഇവര് വെച്ച് കൊടുത്തെന്ന് പറയുമ്പോ ഇത്രയും പേർക്ക് വെക്കണ്ടേ അപ്പൊ ചെറിയ വീടാ വെച്ചു കൊടുത്തത് പിന്നെ സാമ്പ ത്തികവായിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാരുടെയും മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാരും അതൊക്കെ ഇച്ചിരിച്ചേ വിപുലീകരിച്ച്
സ്വന്തവായിട്ട് ഇത് പണിയാൻ തുടങ്ങിയല്ലേ
ആഹ് വലുതാക്കി ഇപ്പോ കുഴപ്പവില്ല ഇപ്പം
ഓ
രണ്ടായിരത്തി ന നാലിലല്ലേ സുനാമി വന്നത് ഇത്രയും വർഷമായില്ലേ പത്തിരുപത്തിരണ്ട് വർഷവായി
വർഷവായി
ഉം
ട്ടൊരു പൊരുത്തപ്പെടാൻ ആള് അല്ലെ പൊരുത്തപ്പെട്ടു
പൊരുത്തപ്പെട്ടു പ്പം ന്തേ എപ്പൊഴും എല്ലാരും അവടൊക്കെ തന്നെ താമസിക്കുന്നെ വീട് പോയടു ത്താ ആരും മാറിപ്പോയിട്ടൊന്നും ഇല്ല എല്ലാരും ഇവിടെ തന്നുണ്ട്
ആ
ഉം ആരും മാറിയിട്ടൊന്നുംല്ല പിന്നെ കടലുവായിട്ട് ചേർന്ന് നിന്ന കൊറേ വീടുകളൊണ്ട് ഈ കടല ആ അത് അവരെല്ലാരും മാറി കുറച്ചൂടെ കെഴക്കോട്ട് പോയി വേറെ വീടൊക്കെ വെച്ചു കൊടുത്ത ആ പ്പൊ ആ ഭൂമിയൊക്കെ സർക്കാർ
അത് ഗവൺമെന്റ് പ്രോപ്പർട്ടി ആയി
ആ അത് ഗവൺമെന്റിന്റെ ആയിട്ടൊക്കെ അങ്ങനെ മാറിയിട്ടുള്ളതൊണ്ട്
ആ ആ ആ
ഈ റോഡ് വികസന ഒക്കെ വരുമ്പോഴത്തേക്കും അതൊക്കെ എടുക്കും റോഡൊക്കെ തീരദേശ റോഡൊക്കെ വരത്തില്ലേ വികസനം അങ്ങനെ അവരെടുക്കും നമ്മ എന്റെ വീട് ഞങ്ങള് ഈ ടെറസിൻ്റെ മോളി തന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നെച്ചു ഞമ്മൾ ടെറസിൻ്റെ മോളി കേറൂമ്പോ നമുക്ക് കടല് കാണാം അത്രയും ഡിറ്റൻസ് പിന്നെ കൊറച്ച് ആ അവിടെന്ന് കിഴക്കോട്ട് നോക്കുമ്പോ കായല് കാണാം ഈ കടലിന്റേം കായലിന്റേം നടുക്കാണ് നമ്മുടെ വീട്പ്പൊ നിക്കുന്നത്
ഓ
അല്ല പിന്നിപ്പം ന്ന് പറയുമ്പോ സുനാമിയുടെ ഒരു പേടിയില്ല ഇപ്പൊ മുന്നറിയിപ്പും എന്തൊക്കെയോ സജീവം ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഈ കടലിന്റെ അടിയിലൊക്കെസ് സ്ഥാപിച്ചണ്ടന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരിത് വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ മുന്നറിയിപ്പ് നൽകും ഈ കടലിലൊക്കെ പണിക്ക് പോകുന്നവരല്ലേ എല്ലാരുവേ അപ്പവർക്ക് എന്തെങ്കിലു ഒരു വരുമ്പോഴേ അപ്പഴേ മെസ്സേജ് ഫോണില് അവർക്ക് വയർലെസ്സില് വരും കടലിന്നിങ്ങനെ ചെറിയൊരു ഉ അന്നൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല അതാ എല്ലാരും സാധാ കടല കേറുന്നു എന്നുള്ള രീതിക്ക് പോയ
ഇങ്ങനൊരു സുനാമീന്ന് പറയണത് നമുക്കറിയില്ലായിരുന്നു അല്ലെ
ഇല്ല ഇതീല് അറിയില്ല അതാ ആദ്യമായിട്ട അല്ലേ അങ്ങനെ സംഭവിച്ച
അം ആ
അങ്ങനൊന്നും ആർക്കും അറിയത്തില്ല
വേലിയേറ്റം വേലിയിറ ക്കം ന്നൊക്കെ പറയാ നമ്മള് ജോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു സുനാമി എന്നുള്ള
ഇപ്പം വരും ഇപ്പ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച മുമ്പ് വേലിയേറ്റം ഒണ്ടാരുന്നു
ആ ആ ആ
വെലിയേറ്റം ഒണ്ടോയ്ച്ച കടലൊക്കെ നല്ല പോലെ കേറി ഒഴുകി അതൊക്കെ സാദാ അപ്പങ്ങനെ ആദ്യം അങ്ങനെ കേറി വന്ന കടലാണ് പിന്നെ ഈ സുനാമി പോലെ വല്ല്യ തിരമാലയത് പ്പൊ അങ്ങനെ കേറിയപ്പെരുന്നു എല്ലാരും വിചാരിക്കുന്നത് ഈ അതാണല്ലോ ന്നും പറഞ്ഞാണ് ഈ കാണാനൊക്കെ പോകൂ എല്ലാ രുവേ
ആ
ഇന്റെ എന്റെ വീട് കൊറച്ച് കെഴക്കായിരുന്നു അപ്പൊ ഞാൻ എന്റെ അപ്പൊ അച്ഛന്റെ ചേ എ പെങ്ങടെ വീട് ഈ കടലുവായിട്ട് ചേർന്ന് നിക്കുവ അപ്പൊ ഇങ്ങനൊരു കേറൽ ക്ക് അത് ഓർമ്മയുണ്ട് കേയറിയപ്പം എല്ലാരും കൂടെ അച്ഛനും അമ്മയും അനിയനും ഞങ്ങളെല്ലാരും കൂടെ പോയി കാണാൻ വേണ്ടിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഫുള്ള് കടല് ഏറി പ്രെ പെട്ടെന്ന കേറി വന്നത് കടല് ആഹ് വന്ന്.
ആദ്യ ഇങ്ങനെ ഇത് സ്പീഡിൽ സ്പീഡിലിങ്ങനെ വന്നിട്ട് ഒറ്റ വരവ് അങ്ങനല്ലേ വന്നത്. അത്
അത് ആദ്യം ഈ, ഈ സ്പീഡിന് സ്പീഡിനും മറ്റേ ചെറിയ മറ്റേ വേലിയേറ്റത്തിന്റെ പോലെ തിരമാലകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം. പെട്ടെന്നാ പ്രതീക്ഷിക്കാത വലിയ തിരമാല അടിച്ചു കേറാൻ തുടങ്ങിയത്.
ഓഹ്
എന്തോ അന്ന് നമുക്ക് ജീവനൊക്കെ തിരിച്ച് കിട്ടിയത് എന്തോ മഹാഭാഗ്യം ഉം അല്ലാതെ
നിൻ്റെ മേള്ല് കൊ
ആഹ് അതെ, അതെ, അതെ, അതെ അതൊക്കെ നമ്മുടെ ഇവിടക്കങ്ങളി തന്നെ നമ്മുടെ തെങ്ങി പിടിച്ച് കിടന്നതും മുകളി കേറിയിരുന്നതും വീടിന്റെ വീടുകളുടെ ക്ക രണ്ടു നിലടെക്കെ മോളി കേറിയിരുന്നതും. എന്നാലും നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് മരണം സംഭവിച്ചു. എന്നാലും
സംഭവിച്ചല്ലേ
ഉം ഒരുപാട് മരണം ഒണ്ടാരുന്നു. നമ്മുടെ പഞ്ചായത്തി തന്ന പത്ത് നൂറ്റി സംതിങ് എത്രാണ്ട്.
എണ്ണം പോലും നമ്മ പറയാൻ പ പറ്റാത്ത ആ ഒരി ഇതാണല്ലോ നമുക്ക് എണ്ണം നോക്കുമ്പോഴത്തേക്ക് എത്ര പേര് മരിച്ചു എന്നൊന്ന് ഓരോ ഊഹദേശ കണക്കായിരിക്കുംല്ലേ.
റ്റി അമ്പത് അത്ര ഇരുന്നൂറിന്റെകത്ത് ആളുകൾ മരിച്ചു.
മരിച്ചല്ലേ ഓഹ്.
ഇത്രയും മരണം സംഭവിച്ചു.
വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന ഒരു സംഭവാ അതൊക്കെ, അതൊക്കെ നമുക്കൊരു ഇത്രയൊക്കെ ഇ കൂട്ട് വെച്ചാലും അത് ഈ പ്രകൃതിയുടെ കാര്യങ്ങളിനിന്ന് നമുക്കൊരി
അതെ ഇപ്പ ഈ മുണ്ടക്കായിത്ത് സംഭവിച്ചില്ലേ. അത് ഇതിനേ ഇട്ടാളും വിഷമപ്പെടുത്തുന്നത് ശിതംന്ന് പറയുമ്പോ ഇത്രയും പേര് മരിച്ചെങ്കും അവരുടെ ഈ ബോഡി ആയാലും നമുക്ക് കിട്ട കിട്ടിട്ടുണ്ട് ഇന്നാള് പക്ഷേ ആഹ് അങ്ങനെ എല്ല കിട്ടി കിട്ടാതാര്ടെ ഇരുന്ന എല്ലാരുടെയും കിട്ടി. പക്ഷെ ഈ മുണ്ടക്കയത്തൊക്കെ സംഭവിച്ചതേ എത്ര പേര് മരിച്ചെന്നോന്ന് പോലും.